കാവോ
ആ കേൾക്കാം കേൾക്കാം എന്തുണ്ട് വിശേഷം
ആഹ സുഖായിട്ട് ഇരിക്കുന്നുണ്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടൂടി ഇരിക്കുന്നു അവിടോ
ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അവിടെ ചായക്ക് എന്നായിരുന്നു കടി
ഞങ്ങല് ഇന്ന് ഒരു ചായ ഒര് ഏത്തക്കാപ്പം ഏ ചെലദോസം പരിപ്പുവടാ ചെലദോസം ഏത്തയ്ക്കപ്പം ആ ഉള്ളിവടാ ഇങ്ങനെ ഇനിപ്പോ ഒരു ഏത്തക്കപ്പം കഴിച്ചു ഓ ഒരെണ്ണം ഒരെണ്ണം ഉ ഇപ്പം വലുതായിട്ട് അങ്ങനെ ഫുഡ് കഴിക്കത്തില്ല ഓ വണ്ണം കൂടുന്നത് കൊണ്ട് ആഹ
അതെയോ ഞാൻ കുട്ടി ട്ടികൾ എത്രണ്ടെന്ന് ചോദിച്ചില്ല എത്ര പിള്ളേരുണ്ട്
മക്കള് രണ്ടു പേര ഉള്ളത് അവള് അവരൊക്കെ വളർന്നു ആ മോൻ ബി എസ് സി നേസിങ് ഫോർത്ത് ഇയർ മോള് ബി എസ് നേസിങ് ഫോർത്ത് ഇയറിന്റെ ഫസ്റ്റ് സെം മോൻ്റേത് കഴിഞ്ഞു കഴിഞ്ഞു ഇനി രജിസ്ട്രേഷന് പൊറത്തു പോകാനൊക്കെയുള്ള ആ ഇതിനന് വെയിറ്റെയ്യുവ അവ ഉയിറ്റിയൊക്കെ എഴുതുന്നു പൊറത്തു പോകൻ വേണ്ടി അതിന്റെ ക്ലാസ്സിലൊക്കെ പോവാ
അപ്പ പിള്ളേരും നഴ്സിംഗു മായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്കാണല്ലേ
ആഹ് ആണ് ആണ് അതാവുംബോയെ ജോലി സാധ്യതയൊക്കെ വരുന്നത് കൊണ്ടേ അതുകൊണ്ട് അവർക്ക് അതി ഇഷ്ടയതുകൊണ്ട് അങ്ങനെ വിട്ടതാ
ഓ എന്റെ കൊച് രണ്ട് പേരാണ് അവര് മൂത്തയാൾ പ്ലസ് ടു പരീക്ഷ എഴുതിക്കുന്നു ഇളയാള് പത്ത് ത്തില് പരീക്ഷ എഴുതി ജയിച്ചു അവനപ്പ ഇനി പ്ലസ് വണിലേക്ക് ഞങ്ങൾ കഴിഞോസം പോയി അഡ്മിഷൻ എടുത്തായിരുന്നു
മാർക്കൊക്കെ ഉണ്ടായിരുന്നോ
അത്യാവശ്യം ഉണ്ടായിരുന്നു കുഴപ്പല്ല
ആഹ് ആഹ് ആഹ് അങ്ങനെ
അപ്പൊ അവന് പ്ലസ്ട്ടു മൂത്ത ആള് കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്
ആഹ്ആഹ് ആഹ് ആഹ ഓക്കെ
പെരുന്നും പറഞ്ഞാൽ അതിന് പോകാനാണ് ഇഷ്ടം
പോവാന ഇഷ്ട അതാവുമ്പോ അതാ നല്ലത് അതാവുമ്പോ ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡിന് പോകാൻ പറ്റുവല്ലോ
ആഹ് അങ്ങനെ ഇഷ്ടമില്ല മൂത്തയാൾക്കി ഇപ്പ ബിബി വിഷൻ എന്നും പറഞ്ഞിരിക്കുന്നു
ആണല്ലേ ആഹ് ആഹ് ആഹ്
ആഹ് കോഴ്സിലേക്ക് പോകാന താല്പര്യ താല്പര്യം
ആഹ് ആഹ് പിന്നെ അവിടുത്തെ കൃഷിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെ നടക്കുന്നു
ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും കൊഴപ്പല്ലാതെ നടക്കുന്നു ഞങ്ങളൊരു മൊളക് കൃഷി ചെയ്തിട്ടണ്ട് മുളക് കൃഷിന്ന് പറഞ്ഞൊരു കൃഷിയിണ്ട്
ആഹ്ആഹ് ഏതാ കുരുമുളക് ആണോ അതോ
അല്ല അല്ല കുരുമുളക് ഒക്കെ നമ്മുടെ പറമ്പിലുണ്ട് അല്ലാതെ നമ്മള് മാലിമുളക് ഉണ്ട മുളക് എന്നൊക്കെ പറയും
ആണോ അതാണോ ഈ നമ്മുടെ പാൽമുളകന്ന് പറഞ്ഞ്
ആഹ് പാൽമുളക്ന്ന് പറയുന്നത് ഉണ്ടമുളകിനേ പറയണ് പാൽമുളക്
ആഹ് ആഹ് ആഹ് അത് നി കൃഷിയുണ്ടോ
ഞങ്ങള് ചെയ്തേക്ക്ണത് ആ മുളകിന്റെന്ന് ഇച്ചീഠെ നീളള്ള കോടാലി മുളക്ന്ന് പറയും കോടാലി മുളക്
അത് ഒത്തിരി ഉണ്ടോ വീട്ടില്
അത് നമ്മളൊരു കൃഷിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് അവര് തൈ തന്നു തൈ തന്ന് നമ്മളിവിടെ കുഞ്ഞ് ഡ്രയില് നമുക്ക് തൈ തരും
ആഹ് ആഹ്
പത്ത് അഞ്ഞൂറ് ആയിരം തയ്യൊക്കെ ഉണ്ടാവും
ആഹ് ആഹ് ആഹ്
അപ്പൊ തൈ കൊണ്ടന്ന് നമ്മള് ആ തരുന്നോടത്തി തന്നെ നമ്മള് കൊണ്ടുപോയി അവിടെ കൊടുക്കണം അത് കൊടുക്കണത് നമുക്ക് തരുന്ന അവിടുന്ന് തന്നെ അവർ തരുന്നത് അവർക്ക് പഴുത്ത മുളകായിട്ട് കൊടുക്കാന അവര് തരുന്നത്
തരുന്നത് ആഹ് ആഹ് പുഴുവെല്ലോം പിടിക്കുവോ
എന്തോ
പുഴു പിടിക്കുവോ പുഴുവല്ലോം
പുഴുവിന് ഞാൻ മുരടിപ്പിന്ള്ള മരുന്നൊക്കെ ഞാൻ അടിച്ചായിരുന്നു
ആഹ് അത് അതും ഫ്രീ ആയിട്ട് കിട്ടുവോ
ഇല്ല ഇല്ല ആ ഒരു തൈ മാത്രമേ നമുക്ക് തരത്തുള്ളൂ അപ്പൊ നമ്മൾ അത്കൊണ്ട് വന്ന് ഡ്രേയിന്ന് ഞാൻ കവറില് നമ്മള് ചെറിയ കവറില്ലേ അതില് നമ്മള് ആ ഡ്രയിന്ന് മാറ്റി കവറില് ആക്കി കവറി പിടിപ്പിച്ച് കവറില് ഒരുമാതിരി വലുതായി പിന്നെയാണ് നമ്മള് ഉം പ പറമ്പ് നല്ല ഭംഗി ആക്കി നമ്മള് കുഴി എടുത്ത് അയിലേക്ക് വെച്ചത്
ആണോ എന്നിട്ട് നന്നായിട്ട് കിളിച്ച് നിക്കുന്നോ ഇപ്പം
നല്ലായിട്ട് അത് കുഞ്ഞ് തയ്യായിരുന്നു ഇപ്പ നമ്മള് എല്ലാം വളമൊക്കെ ചെയ്ത് വലിയ തൈകളായി എല്ലാ ത്തിലും മുളക്ണ്ടായി അത് ഇപ്പൊ പച്ചനെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങള് ഇച്ചിരി ദൂരെ കൊണ്ടോയാ കൊടുക്കുന്ന ഇപ്പ റേറ്റ് ഇച്ചിരി കുറവാണ് എന്നാലും നമ്മള് പത്ത് കിലോക്കെ കാണും അപ്പൊ നമ്മള് രാവിലെ വെളുപ്പിന് ബസ് കയറി പോയി കൊണ്ട് കൊടുക്കും
അത് നമ്മടെ ചന്തപ്പൊറത്ത് കൊടുക്കോ എവിടെണോ
ഓ
ഏതേ മാർക്കറ്റി കൊടുക്കുവോ
ആ മാർക്കറ്റി കൊടുക്കും അത് ഇച്ചിരി ദൂരം മാർക്കറ്റി കൊണ്ടുപോയി നമ്മള് കൊടുക്കും എന്നിട്ട് അവിടെ കൊണ്ടു പോയി കൊടുത്തിട്ട് നമ്മള് റൈറ്റ് ഇപ്പൊ കൊറവാണ് അതിന് റൈ റ്റ്ള്ളപ്പോ ഇപ്പൊ ഈ സീസൺ യത് കൊണ്ട് എല്ലാവരും ഇത് കൃഷി ചെയ്യു അല്ലേ അപ്പൊ നമ്മള് കൊടുക്കണോടത്തില് അവര് പറഞ്ഞു അവിടെ എല്ലാവരും ഇത് കൃഷിയാണ് ഇങ്ങനെ വിലയൊക്കെ ഉള്ളത് കൊണ്ട് ചെടിച്ചട്ടിയിലും അല്ലാതെയും എല്ലാരും കൃഷി ചെയ്ത് ഇങ്ങനെ മുളക് കൊണ്ടുവര്ണണ്ട് അതോണ്ട് റൈറ്റ്
ആഹ് ആഹ് അപ്പൊ നമ്മള് കഷ്ടപ്പെടുന്നതിന്റെ പൈസ കിട്ടുന്നുണ്ടോ
നമുക്ക് ഈ സാധനം കൂടുതൽ ഉണ്ടെങ്കി നമുക്ക് വില കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇത് കുറവാ വണ്ടിക്കാശ് നഷ്ടം വരും ഇതിന് നമ്മളിപ്പൊ ഒരു പറി ക്കലൊക്കെ കഴിഞ്ഞ് നമ്മള് മാസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ വളം ചെയ്യണതിന് ഒരു വളം ചെയ്തില്ലെങ്കിലും നമ്മള് വേ പിെ പിണ്ണാക്കും കടലപ്പ പിണ്ണാക്കും കൂടി കൂടി കലക്കി വെച്ച് പച്ചച്ചാണകം കൂടി കലക്കി വെക്കും ഒരു ബാരൽ എന്നിട്ടൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസൊക്കെ അത് വെച്ച് പുളിക്കൂ
ആഹ് ആഹ് ആഹ്
എന്നിട്ട് അത് അതിൽ നിന്ന് നമ്മൾ ഇരുപത് ലിറ്ററിലേക്ക് അതിൽ നിന്ന് ഒരു ലിറ്റർ ഒരു ക പൊഴിച്ചാ ഒഴിക്കണം അത്ര ഇരട്ടി വെള്ളം ചേർക്കണം
ഓ ഒരു ഒരു കപ്പിനത്ത്
നമ്മളിപ്പോ ഒരു ഇരുപത് ലിറ്റർ ഇരുപത് പ ലിറ്ററിന്റെ പെയിന്റിങ്ങ് ടിന്ന് ഇല്ലേ
ആഹ് ആഹ്
ആ പെയിന്റി ടീന്നില് ഒരു കപ്പ് ഒരു കപ്പ്ന്ന് പറഞ്ഞ ഒരു ലിറ്ററ് അതിന്ന് എടുത്ത് ഒഴിക്കാനേ പാടുള്ളൂ അത്ര വീര്യം കൂടുതല ഈ സാധനത്തിന്
ഓ അപ്പം വളരെ വീര്യം കൊറച്ച് വേണം ചെടി കഴിക്കാന്
വീര് എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലതാ അല്ലെങ്കി ചെടിയുടെ ചോടൊക്കെ കരിഞ്ഞു പോവും
കഴിഞ്ഞു ആ അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയ ചേർന്ന് വേപ്പും പിണ്ണാക്കും
ഇപ്പൊ നമ്മള് കുറച്ചെടുത്ത് ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും അതിനൊക്കെ അറുപത് രൂപ റൈറ്റ് ഒക്കെ ഉള്ളൂ
ആഹ് ആഹ് പിണ്ണാക്കു പിന്നെ വേറെന്ത പറഞ്ഞേ ആഹ് ഒരു കിലോ കടല പിണ്ണാക്കും കുതിത്ത് എത്ര ദിവസം വെക്കും
ക്കും കൂടിയും രണ്ടും നമ്മള് ബക്കറ്റില് കലക്കി വെക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിര
ആഹ് ആഹ്
നസ്‌മിസ്‌മിഴ്ഴ്‌സ്‌ൽ എന്നിട്ട് കുതിരൻ കലക്കി വഴിച്ചിട്ട് ഒരു ബാരല്ല് നമ്മൾ ജാറ് അടപ്പുള്ള ബാരല ഒക്കെ ഉണ്ടാവ ഒരു ചെറിയ ജാറ്
ആഹ് ആഹ് ആഹ്
അതിൽ കലക്കി വച്ചിട്ട് ഒരു അഞ്ച് കിലോ ചാണകം എവിടുന്നന്നും പച്ചാണക കിട്ടകങ്ങ അതും കൊണ്ടുവാൽ അതിലേക്ക് അങ്ങ് വെക്കണം ന്നനമ്
ഒഴിക്കണം ആഹ് ആഹ്
ഒഴിക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത അങ് ശരിക്കും കലക്കി കലക്കി വയ്ക്കണം
ആഹ് ആഹ് ആഹ്
അപ്പ അത് കുറച്ച് രണ്ടു ദിവസം കഴിയുമ്പോൾ കലക്കി എടുക്കിടുക്ക് ഇളക്കി കൊടുക്കണം
ആഹ് ആഹ് ആഹ്
മിക്സ് ആവാനായിട്ട്
ആ അതാ അത് നല്ല ഒരു വളവാ അതല്ലിയോ
നല്ല വ ളാ ഏത് സാധനം കായക്കാത്ത സാധനവും കായ്ക്കും എന്ത് സാധനം
ആഹ് എത്ര ദിവസം വെക്കണന്ന് കണക്ക് വല്ലോ ഉണ്ടോ
ഇതിന് നമുക്കിപ്പോ ഒരു ഏഴു ദിവസമാണ് കണക്ക് പറഞ്ഞേക്കുന്നത് പുളിപ്പിക്കാൻ
പുളിപ്പിക്കാന് ആഹ് ആഹ് ആഹ്
ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടെ ഭയങ്കര സ്മെല്ലായിയിരിക്കും ട്ടൊ ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മള് കുളിക്കാൻ നേരത്തെ ഇത് ഒഴിക്കാൻ പറ്റത്തുള്ളൂ
ഓ ആ ബരെല്ലാം അടച്ചങ്ങ് വച്ചാ പുറത്തോട്ട് സ്മെല് വരുവോ
അത് നമ്മൾ ഒഴിക്കുമ്പോ ചോട്ടിലിങ്ങനെ വെള്ളം നേർപ്പിച്ച് ഒഴിച്ചാ ഒത്തിരി സ്മെല്ണ്ടാവില്ല പക്ഷെ തുറക്കുമ്പോക്കെ നമുക്ക് സ്മെല് വരും
വരും ആഹ് ആഹ്
അപ്പൊ ഇത് നമ്മള് ഇരുപത് ലിറ്ററ് ഇരുപത് ലിറ്റർ വെള്ളം ഒരു പെയിന്റ്ണ്ടെങ്കി ഇരുപത് ലിറ്റർ റാണല്ലോ ആ ഇരുപത് ലിറ്റർ പെയിന്റിന്റെ ആ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതിൽ നിന്ന് ഒരു കപ്പ് പ്പാ ഒഴിക്കാമൊള്ളൂ അപ്പ അന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേർപ്പിച്ച് ഒഴിക്കണം
ഒഴിക്കണം ആ ആ അതാ ഇതിന്റെ വളം
കൾക്ക് ചെടികൾക്ക് പച്ചക്കറിക്ക് പിന്നെ നമ്മടെ കപ് പ്ളങ്ങ ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സൊക്കെ ഒന്നും കായ്ക്ക ത്ത ഫ്രൂട്ട്സ് ഒക്കെ ഇത് വള മാസ്സത്തി രണ്ട് പ്രാവശ്യം ഒഴിച്ച ഏത് സാധനവും കൊലക്കുത്തി കായ്ക്കും
കായ്ക്കും അപ്പൊ നല്ലൊരു വളവാതപ്പം
നല്ലൊരു വളവാ അത് പിന്നെ അത് അത് ചെയ്താ നമ്മള് വേറെ കെമിക്കൽ വളങ്ങളോ നമ്മള് മേടിക്കുന്ന വളങ്ങളോ ചെയ്യേണ്ട ഓരാ ആവശ്യം ഇല്ല
ഇല്ല ആഹ് ആഹ്
പിന്നെ നമുക്ക് കൊറച്ചൊക്കെ ഉള്ളൂങ്കി നമ്മൾ കുറച്ച് ചെയ്താ മതി ഇപ്പൊ അരക്കിലോ വേപ്പിൻ പിണ്ണാക്കും അരക്കിലോ കടലപ്പിണ്ണാക്കും കൂടി മേടിച്ച് കുറച്ച് ചാണകൊടുത്തിട്ട് കുറച്ച് ചാണകൊടുത്ത് ഒരു ബക്കറ്റില് എന്തെങ്കിലും അടച്ച് വെച്ചാലും മതി
മതി ഉം ഉം
അത് നമ്മടെ നമ്മടെ തൈകളുടെം നമ്മടെ വീട്ടിലുള്ള സാധനത്തിന്റേം എണ്ണത്തിന്റേം പെരുപ്പത്തിന്റേം അനുസരിച്ചിരിക്കും ഇതിന്റെ വളത്തിന്റെ
ഉം കൂട്ടലും മ് എല്ലാ കൃഷികളും അറിയാം
എനിക്ക് ഒന്നും അറിയില്ല ഞാൻ എനിക്ക് സ്വ സ്വന്തം വീട്ടിലൊന്നും കൃഷിയേ ഇല്ല
ആഹ്
ഞങ്ങള് പഠിച്ചത് ഞാൻ ഒന്നും പഠിച്ചിട്ടുംല്ല ഇപ്പ ഇതൊക്കെ കണ്ട് വന്ന് ഇനിയിപ്പോ മുളകിന്റെ എനിക്കിപ്പോ മുളക് ഞാൻ അങ്ങനെ വളം ചെയ്തപ്പോ എനിക്കൊരു ഇന്ട്രെസ്റ്റ് ആയി കാരണം അതിൽണ്ടായി നിറച്ചുണ്ടായിട്ടുണ്ട്
ഉണ്ട് ആഹ് അത് അത് അന്നാത് ദിവസം പറിക്കുവോ
ഇല്ല ഇല്ല അങ്ങനെ പറയും ഞാൻ കഴിഞ്ഞ ആഴ്ചാല കൊണ്ട്പോ കൊടുത്ത ഇപ്പൊ ഈ ആഴ്ചൽ ഞൻ ചോദിച്ചു ഇപ്പൊ അവരിന്ന് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു പക്ഷെ എനിക്ക് പറിക്കാൻ സമയം കിട്ടാത്തതൊണ്ട് ഞാൻമ്മടെ തിങ്കളാഴ്ച കൊണ്ടുവള്ളൂന്ന് പറഞ്ഞു
ഹലോ ആഹ്
ഹലോ കേൾക്കാമോ അപ്പൊ ഇന്ന് കൊണ്ടിച്ചെല്ലാം പറഞ്ഞവര് ഇന്ന് കൊണ്ടിച്ചെല്ലാം പറഞ്ഞു അപ്പൊ എനിക്ക് ഇന്ന് പറ കിക്കാൻ സമയം കിട്ടിയില്ല ഞങ്ങക്ക് പറമ്പിൽ വേറെ ചില പറമ്പിൽുണ്ട് കുറച്ച മുളക് അപ്പൊ ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ കൊണ്ടുവരാന്ന് പറഞ്ഞു
അതാ ഈ ഈ മുളകന്ന് ഉണക്കി കായ്ക്കറ്റിലായി വരുന്നേ
ഈ മുളകല്ല വേറൊരു മുളകുണ്ട് അതും അതും വേറൊ ടൈപ്പ് മുളക് അത് കൃഷി ഞങ്ങളോട് ചെയ്യുന്നില്ല അത് നമ്മൾ കൊണ്ടാട്ട മുളകൊക്ക ആയിട്ട് ഉപയോഗിക്കുന്നത് അത് വേറെ മുളകാ
അത് വേറെ മുളക ആഹ് ആഹ് ഇതല്ലാതെ നമ്മൾ എരിയള്ള നല്ല മുളകം ആഹ്
അത് നല്ല വെള്ളമളക
അത് വരിയുള്ള മുളക് ആഹ് ആഹ്
അങ്ങനെ മുളക് തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ എന്ന ശെ ശരിയെന്നാ ഓക്കെ
ആഹ് എല്ലാ കാര്യങ്ങളും ഒത്തിരി എനിക്ക് അറിയാനുണ്ട് കാര്യങ്ങള് ഏർ ഈ കൃഷിയെ പറ്റി എനിക്ക് ഒന്നും അറിയത്തില്ല ഏഹ് ആഹ് ഓക്കെ ഓക്കേ ആഹ് ഓക്കേ ഓക്കേ
ഉം